ആഹ ഡീ വർത്താനം
ആഹ സുഖാണ് എന്തൊക്കെണ്ട്
എന്താ നല്ല വർത്താനം
ആഹ
ഒരു വിവര്
ഇല്ല ഞാന് കൊറേ അന്റെ നമ്പർ അന്വേഷിക്ക്ണ് എവ എന്താന്ന് അറിയ്ണില്ല ഞാൻ എന്നിട്ട് ന്നിട്ട്ഞാന് മം സുബൈദാനോട് ചോയിച്ച് അപ്പളാണ് ഓൾ തർണത് എന്താ ഈ ഭയങ്കര തെരക്കായി പോയല്ലോ എന്തേ
ആണെടി തെരക്കല് വീട് പണി തെരക്കിലാ ആ വീട് പണി തിരക്കിലൊക്കെണ് അപ്പൊ പിന്നെ ഫോൺമക്കൊന്നും വല്ലാതെ ശ്രദ്ധ ആ
ആ ആ ആ
നോക്കാനൊന്നും കൂടിട്ടില്ല
ആഹ് ശ
പിന്നെ എന്തൊക്കെയ അന്റെ വർത്താനൊക്കെ മക്കളൊക്കെന്തേ സ്കൂൾക്കോയക്കൂല്ലേ
ആഹ് സ്കൂള് പോയിണ് ഒരാള് വരാനായിണ് ഒരാള് പിന്നെ ഇന്റെ വീട്ടി പോയിണ് ഞാനിപ്പോ വീട്ട് പോവാൻ നിക്കാണ് പ്പോ ഞാൻ വെറുതൊന്ന് വിളിച്ച ച്ചോക്കി താ അൻക്ക്
ലീവാണല്ലോ ലെ സ്കൂള് ലീവ് അല്ലേ
ആഹ് നാളീം മറ്റന്നാളൊക്കെ ലീ ഓഹ് നിക്കണംന്ന്ണ്ട്
ആഹ്
മദ് ആ ഒരാള് മദ്രസ് ണ്ട് പക്ഷെ ആളങ്ങട്ട് പറഞ്ഞേക്കണം മോനെ
ആഹ് ആഹ് ഇവിടാരാ മ്മ ണ്ടാവൂലെ
ആഹ് ഇവിടെ മ്മ ണ്ട് ഇമ്മ നോക്കും കൊഴപ്പൊന്നുല്ല അവനെക്കൊണ്ട്
അങ്ങനെ ആളിന്ടെങ്കി സുഗാണ് പോവാന് ഉം
പ പരു ആഹ് സുബൈദന്റെ പരിപാടിക്ക് പോയിനാ
ല്ലടീ ച്ചു പോകാൻ പറ്റീല്ല അന്ന വീട്പണി തെരക്കിലായോ ണ്ടേ വീട് പാ പോവാൻ പറ്റീല്ല പണിക്കാരൊക്കെ ണ്ടായപ്പളെ ഉം ഇജ് പോയിന്യോ
ഞാന് പോയ്‌ പോയാണ്ട് വേഗം പോന്ന് ഇന്ക്കും വല്ലാത നിക് ക്കാൻ സമയം കിട്ടിയില്ല ഹസ്ബന്റിന് വേറൊരു ആഹ് ഭർത്താവിനെയ് വേറൊരു ജോലി ണ്ടായിരുന്ന് അപ്പൊ ആ ജോലിക്ക് പോവാൻ വേണ്ടിട്ട് ന്നോട് വേഗം ഭക്ഷണം കഴിച്ച് ഒന്ന് കണ്ട് പോന്ന് അത്രന്നേ
അയ് സരി ആഹ് ഇനി പോണം ഒരീസം ഓളെടുത്ത്ക്ക് പിന്നെന്തൊക്കെയാ മഴണ്ടോടി ആയിലെ ഉം മ്മക്ക് പോണം
ആഹ് ഞാൻ വിളിക്കണ്ട് ട്ടാ ഇൻക് ആ മയന്നെ ഇതാ മഴ പെയ്തൊണ്ടിക്കാണ് അതാണ് ഒരു ചെറിയ എന്തോ പ്രശ്നം വര്ണ് അപ്പൊ മഴ പെയ്തിട്ടാവും
ആഹ് ആഹ് ആഹ് അ പിന്നെന്താടി വേറെന്താ ഫുഡ് കഴിച്ചില്ലേ
ഓഹ് ഫുഡ് കഴിച്ചങ്ങനെ ഇരിക്കണ് ഭർത്താവ് ഇപ്പം ആഹ് പള്ളിയിൽന്ന് വന്നിട്ട് ഇപ്പം ഭക്ഷണം കയിച് ഇപ്പ ചെറിയൊരു പ എന്തോ ഒരു ജോലി ണ്ട്ന്ന് പറഞ്ഞാണ്ട് പോയിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് ന്ന് ഞാന് നെയ്ച്ചോറ ണ്ടാക്കിയേ
സ്പെഷ്യല് നെയ്ച്ചോറോ ആഹ് ഞാൻ ബിരിയാണി ബിരിയാണി കുറച്ചയ്ക്ക്‌ണ് ണ്ടാക്കിട്ട് അപ്പൊ ന്നാ മക്ക മക്കക്ക് ബിരിയാണി വാണം പറഞ്കാണ്ട് ബിരിയാണി ണ്ടാക്കിയേ അത് നേരം വെയ്കി ഉള്ളി അരിയാനിതിനൊക്കെ നിക്കുമ്പോളോ കൊർച്ച്‌ വൈകൂലോ വേഗ് കുളി കഴിഞ്ഞപ്പ ഇറങ്ങണൊള്ളൂ ഭക്ഷണം കഴിച്ച്കാണ്ട് അട്ട്
ആഹ് ശരി ശരി ആഹ് ശരി ശരി ഏതായാലും ഹസ്ബൻഡ്
ഇനി
വിദേശത്തന്നല്ലേ
ആഹ് ടീ വിദേശത്തന്നെണ് ആഹ് വിദേശത്തന്നേണെയ് വിദേശത്തന്നേണെടി പണില്ലാതെ ഇരിക്കാണ് പണി ആയിട്ടില്ല ഉം ആ അതില്ലേ നമ്മളെ യുദ്ധം കാര്യത്തിലായി ട്ട് കൊർച് ഇതായേ കച്ചോടക്കൊന്ന് ഉം ഇപ്പൊ അയിന്റെ നാട്ടിലിപ്പോ വന്ന് ആഹ് ആഹ് നാട്ടിലിപ്പോ വന്ന് രണ്ട് മാസം കഴി നിന്ന് പോയതാണ് ശരിയായിക്കണ് പറഞ് കാണ്ട് വിളിച്ചതേനി അറബി പക്ഷേ ചെന്നിട്ടും ശരിയായിട്ടില്ല ഇപ്പൊ പൊറത്തക്ക് പണി അന്വേഷിച്ചങ്ങോണ്ട് നക്കുവയാണ് അതിന്റെടിയിൽ നാലല് ദിവസം പണി ഇട്ടി കുറച്ച് കടങ്ങളൾുണ്ട് പരണ്ടേ അപ്പൊ പ അതന്ന് അവിടെ കടയില സൂപ്പർ മാർക്കറ്റിലാണ്
അപ്പൊ വേറെഏതെങ്കിലുംക്കെ ജോലൊക്കെന്വേഷിക്കൻ പറ്റും നമ്മ പോയ ആ ഒരു ഇത് ഇതില തന്നെല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ
അത് നമ്മള് മറ്റേ വിഷയമാണ് അപ്പൊ നമ്മുക്ക് വേറെത കൂടെ അന്വേഷിക്കാം പ്രവി വിസേൻ ആഹ അങ്ങനെണ്ട്
ആഹ് ആ ആ ആ അപ്പൊ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഡ്രൈവർ ജോലിയോ അല്ലെങ്കിൽ
ആ ഡ്രൈവിറിനൊക്കെ ലൈസൻസ് വേണയാ ഒന്നും എക്സ്പീരിയൻസ് ഇല്ലസൻസസ് ഇല്ല അങ്ങനെ അല്ല നമ്മള് എന്തിലും ഉണ്ണ മാര് പറ്റൂലല്ലോ ആ ഇഞ് വേറെ കടകളിലൊക്കെ കി കിട്ടുകയാണെങ്കില് അങ്ങനെ അന്വേഷിച്ചച്ച് കൊണ്ട് നക്കുകയാണ് ഇപ്പൊ നാല് ദിവസം അങ്ങനെ കിട്ടീനി അങ്ങനെ പോയാൻ പക്ക ഏതാലും ഇപ്പോൊ എന്താ കടന്ന വീടോളോ എന്തെങ്കിലും കായ് കിട്ടിയെങ്കിൽാണ് നിക്കാണ് ഇപ്പൊ പെറപ്പാ പെരന്റെ പണക്കില് കൊറച്ച കടങ്ങളൊക്കെ ഉണ്ട്
ഉം ഓ ഏതായാലും ജോലി വേഗം റെഡിയ ആട്ട നമ്മളെ മക്കള് സ്കൂളില് പോണത ഇതൊക്കെ
അതാണ് നമ്മളീ ചലവ് അല്ലേ കുട്ടികള സ്കൂള് മദർസ ഈ സ്കൂള് തന്നെ അതാണ് നമ്മുക്ക് ആക്കി കൂടാത്തത്
ഈ മാസം കൊടുത്ത് നാലഞ്ച ദിവസം കഴിയുമ്പോത്തനന് വണ്ടി ഇത് അവരോട് പറയാ പർഞ്ഞ് ഈയല്ലപ്പം രണ്ടീസം മുമ്പ് കൊട്ത്ത്ന്ന് പറയും. നമ്മളെന്തയ്യാ അത് കൂടെ രണ്ടും
കയ്യില് എത്ര കിട്ടിയാലും കാണുല. അയിന്റെ എടേല് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ പ്രശ്നം പർഞ്ഞാല് പിന്നെ തീരിം പറയണ്ട കയ്യില് ഇത്ര അത്ര ആയന്ന് പറയും പശേ
ഉം ഉം ഓസ് ആശുപത്രിയിലെങ്ങാനും നമുക്ക് പോവേണ്ടി വന്ന് കഴിഞ്ഞാല് അയ്യായിരം നാലായിരം ഇത് കറ എങ്ങനെ എങ്ങട്ടാണ് ഓല് ബില്ലരുമ്പോ അമ്മക്ക് ഇങ്ങനെ മേപ്പട്ട്ക്കോക്ക ഇത്പ്പോ എന്താ
മേപ്പട്ട്ക്കോക്ക അതെന്നെ അർഞ്ഞതേ ഉം പൈസ പോണത് അറീല്ല. അത്ര തന്നില്ലെ ഇത്ര തന്നില്ലെ ന്നില്ല കണ ക്കേക്കാരം പശേ ആ പൈസ എയ്ലെ പോയത് ന്നെന്നെ അറീല്ല.
ആഹ് അതെ നമ്മള് മാത് നമ്മള് നമ്മളതായിട്ടുള്ള ഒരു ദൂർത്തും ഇല്ല നമ്മള് മാ
ഉം എവിടെ ഞാൻ പറയാ ഇങ്ങട്ട് ഞാൻ പ ആ ന്നട്ട് ഞാൻ പറിം ഇങ്ങള് വേറൊരു ആരെങ്കിലൊടി അന്വേഷിച്ച് നോക്കി എത്ര പൈസങ്ങള് തര്ന്ന പൈസോണ്ട് എത്ര ഇർക്കി പുട്ച്ച്ങ്ങാണ്ട് ഞാൻ കഴിഞ്ഞു പോണത് ഇവിടെ മക്കളോട് ചോയ്ച്ചോക്കി അറിം ഞാനിങ്ങട്ട് പൈ സന്റെ കണക്ക് പറിംമ്പളേ അപ്പോൽക്ക് അപ്പൊ ഓൽക്കന്നെ അറിയാ ഇഞ്ഞാന്ന് ചെലവാക്കൂല പശേ ഇഞ്ഞട്ട് ശരിയാക്കും പിന്നെ ഏഹ് ജ് അത്ര അത്ര ആയില്ലേ ന്നാ ഞാനത്ര ചെലവാക്കും ഇന്റീലാറെ ചെലവാക്ക്ണ ആളാണ് മൂപ്പര്. കാരണം ഞാനങ്ങനെ പർഞ്ഞ പർഞ്ഞ്ങ്ങാണ്ടാണ് നിക്കല്. മൂപ്പ രെട്ത്ത് പൈസ ഇണ്ടെങ്കി ആ പോണ വയ്ക്ക് കാണൂല. ആ ഞാൻ പറിം ഇങ്ങനെ ചെലവാക്കണ്ട. ഞമ്മക്ക് നാളക്കക്ക് കര്തി ഇട്ത്ത അങ്ങനെ അങ്ങനെ പർഞ്ഞ് മൻസ്സിലായി കൊടുക്കും ഞാന്. ഇപ്പൊ മൂപ്പര്ക്ക് അറിയാ ഞാനത്രത്തോളം ആ ണ്ടേ ന്റെ ചെർത് പെണ്ണാണെ ചെർത് പെണ്ണാ മൂന്നില് ഉം മൂന്നാം ക്ലാസ്സിലാണ്.
ഉം ഏതായാലും ദൈവം കാക്കട്ടെ കാരണം നമ്മള് ഈ ഓൽക്ക് അവ്ടെ പൊട്ടിച്ചാ മതി ഞമ്മക്കാ നമ്മള് എത്ര പാവങ്ങളാലേ അതോണ്ട് കഷ് ട്ടപ്പെടുന്നേ ഇവരൊക്കെ ജയിക്കൂലല്ലോ എവിടിം
ആഹ് വെർതെ
ന്റെ മുത്താപ്പാന്റെ മോനും ഇതേപോലെന്നെ ആഹ് മുത്താ പ്പാന്റെ മകൻ ഇതുവരെ പോയി വന്നിട്ട്ണ്ട്. മോളെ കല്യാണം കഴിക്കാനായിട്ട്ണ്ട്. ഡിഗ്രിയാണ് പണി ഇല്ലാ തവ്ടെ ഇര്ന്നിട്ട് ഓൽക്ക് ഭക്ഷണം കഴിക്കണ്ടേ
അതെന്നെ പർഞ്ഞതെ
അഹ് ഉം എന്തേലും വേം റെഡിയാവട്ടെ. അമ്മളെ ഭക്ഷണത്തിനുള്ള വകയെങ്കിലും കിട്ടിയ ഉം പിന്നെന്താ
പിന്നെന്തടി വേറെ അങ്ങനെ പോണ്ണ്ട്. ഉം എത്ത മ്മാന്റെ ഒക്കെ വർ ത്താനം വീട്ട്ത്തെ വർത്താനം എന്താ?
വീട്ട്ട്ട്ല് കൊഴപ്പൊന്നുല്ല. മ്മാക്ക് ഷുഗറാണ് ഷുഗറ് യ് ഇത് കഴിക്ക്ണ്ട് മരുന്ന് കഴിക്ക്
ഷുഗറ്ല്ലേ
ഓ ഷുഗർന്ന് ഇപ്പം പ്രായം ഇതൊന്നുല്ല ഒന്നുല്ല. ഇഞ്ഞ്പ്പയ് അല്ല അ അധ്വാനിച്ചാല് അമ്മക്ക് ഷുഗറ് ഒന്നും വരൂല രോഗം വരു എവിടെ അധ്വാനിക്ക്ണോൽക്കുണ്ട് ഷുഗറ് എന്നേപ്പം ഇബടെ പണിക്ക് വന്നൊരു കാക്ക തോലും ഇതൊക്കെ ഇട്ക്ക്ണേ തൊടൂല് പണി ഇട്ക്ക്ന്ന ആളാ എ ഇങ്ങ്ട് ന്ന് മധിരം ഇടണ്ടട്ടോന്ന് അതെന്തേ ചോയ്ച്ച് ഷുഗറാണ് എന്താപ്പ പറയാ
ആഹ്
ഓലൊക്കെ രാവിലണ്ട് പോയാ വൈകുന്നേര വര്
ആഹ് അല്ലാർക്കും ഉണ്ട് ഷുഗറ് ചോയ്ക്കണം ആഹ് ചോയിക്കണാൾക്കാർക്കും മൊത്തം ഷുഗറാണ്
ഉം
ഞാനാരെങ്കിലും വന്നാത്തന്നെ ചോദിച്ചു ഷുഗറില്ലല്ലോ ചോയ്ക്കും ആരെ വള്ളം കലക്കൻ കലക്കണെങ്കിലെ ഇത്ര ആൾക്കാർക്ക വെള്ളം കലക്കിയാൽ മധിരട്ടൊടുത്ത് പിന്നെ അത് പിഴ്ന്ന് ങ്ങാണ്ട്
ആഹ് ആതിക്ക് പ്രായം ന്നറഞ്ഞാ ഒരു പത്തറുപത് വയസിന്റെ മോൾക്കുള്ളവലോട് ചോയ് ചോയ്ച്ചാ മതിയർന്ന് ഇപ്പ അങ്ങനല്ല പത്തിരുപത്തഞ്ചു വയസ്സ് മുതൽ തലന്നെ ഇരുപത്തഞ്ചും പയിനെട്ടും വയ്സ് ബലോടൊക്കെ ചോയ്ച്ചു ഉം ഏതാണ്
തന്നെ ഷുഅറ് ന്നാൾ കണ്ടിട്ട് പറ്റ് പറ്റെ മെലിഞ്ഞിക്ക്ണുട്ടോ ഏ പത്ത് മുപത്തിരണ്ട് വയസ്സയ്ട്ടുള്ളൂ അപ്പൊ എന്താ ചോദിച്ചപ്പൊ ഷുഗറുണ്ടല്ലോ ഓക്ക് ഞാൻ അന്തം ബുട്ടു കണ്ടപ്പോ അപ്പൊ ഞാൻ പറയാ ഇപ്പത്തെ രോഗങ്ങളൊ രോഗങ്ങളോക്കെ സമയം കാലം പ്രായം ഒന്നുല്ല എന്ത് മാറാ രോഗത്തെ തൊട്ട് നമ്മള കാക്കട്ടെ അള്ളാ
ആഹ്
എത്ര രോഗം അല്ലേ ഒന്നിനൊരു ചെർതില്ലല്ലോ പ്രായം ഇതൊന്നും എന്ന പ്രായംഇല്ലോൽക്കാണ് ഇപ്പോ ആരോഗ്യം ഉംഹ്
സത്യം ഓലത്ര ആരോഗ്യം പ്പ ഞമ്മക്കൊന്നും ഇല്ല നമ്മള മുട്ടുകാല് വേദന കൈവേദന പുറം വേദന ല്ലെ അവര് പ്പ കുറച്ചൊക്കെ പ്രായയ ആൾക്കാർ എന്തെല്ലാം ചെയ്യും നമുക്ക
പിന്നെ അതന്നെ ഞാൻ പറന്റെ ഇമ്മനോട് ഇങ്ങടത്ര അത്രഒന്ന് ഞാങ്ങള് നികൂലെക്കരം പറയാനേയ് ഇമ്മ ങ്ങനെ ഓരോന്ന് പറയുംഇങ്ങള്ക്ക് ഇത്രയും നിന്ന് അത് ആയുസ്സ് കിട്ടില്ലേ എത്ര ആയസ്സൊന്നും ഞങ്ങക്ക് ഉണ്ടാവില്ല കാരേം പറയാം കാരണം ഒറ്റ ഓരോ വേദനീം കാര്യം ഒക്ക ചിലേ നേരത്ത് വരുമ്പളൊക്കെയ്
ഏഹ് ചെലപ്പോ നമ്മക്ക് എത്ര പ്രാത്താണ് ഈ വേദനിതൊക്കെ വരുമ്പളാണ് നമ്മള് നമ്മളെ വയസാലൊയ്ക്ക്ണ് നമുക്ക് അത്ര പ്രായം ഉണ്ടാവൂല്ല
ആഹ് അതന്നെ
പിന്നെയ്യ് ആരെയും കാണല്ണ്ടാ
ഏതാലും മരുന്നിനങ്‌ അഡിക്റ്റ് ആകാംന്നാൽ മത്യേനു മരുന്നുട്ച്ച് എത്രെ ആൾക്കാരില്ലേ മരുന്ന് മര്ന്നില്ലാതെ കയ്യൂലപ്പന്റെമ്മന്നെ വാതൊക്കെണ്
ഹലോ
അലോ
ആഹ് ശെരി ശെരി ആ ന്തോ പ്രശ്നം ഈ മയന്റെ പ്രശ്നാണ് ഏതായാലും ഞാനേയ് ആഹ് ഏതായ് ഞൻ അന്ക്ക് ങ്ങനെ കൊറേ ആയല്ലോ വിളിച്ചിട്ട് അപ്പൊ അങ്ങനെ വിള്ചോക്കീതാ ഭർ ഭർത്താവ് വന്ന്ട്ട്ണ്ട് തോന്ന്ണ്ട്ട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ
ആഹ് ആഹ് ന്നയ്ക്കോട്ടെടി ആഹ് ന്നയ് ക്കോട്ടെ